ഹലോ?
ഹലോ.
ആഹ് കേക്ക്ന്നില്ലേ.
ആഹ് കേൾക്ന്ന്ണ്ട് പിന്നയിന്റടീലൊന്ന്. മേലേകാൻ പോയോ നേര്ത്തെ വിൾച്ചാര്ന്നേ.
മെഞ്ഞാന്ന് കൊർ ത്തു ആയ്രിന്നെ.
അതെ ഏഹ്.
ഇന്ന്‌ വൈകുന്നേര ഒന്ന്. മോളെയ്റ്റൊന്ന് പൊർത്തോയാര്ന്ന് ഞായറാഴ്ചല്ലേ.
ആഹ് ആഹ്.
ങ് വന്നിരുന്നപ്പഴാണ് ങ്ങന വിളിച്ചത്.
ആഹ് അയ്ശരി.
മ് പോവാറുണ്ടോ പൊർത്ത് പോവറുണ്ടൊ?
ആഹ് ഇവര് ത് രണ്ട് ആഹ് ഇവര് എന്നോട് അഞ്ച് മണ്യയപ്പ മോള്. അങ്ങള് എം എന്നെ ഒന്ന് പാർക്ക് ക്കൊണ്ടാവോയ്ച്ച്‌ അഞ്ച് മണിക്കെ അഞ്ചുമണിക്കെങ്ങെനെ കൊർച്ച് നേരത്തെ പറഞ്ഞിര്‌ന്നെങ്കില്. പോവായിരുന്നൊ ഉം അല്ലെങ്കി അവിടൊരു പെ ആ ണ്ട് ഉം ഇവിടെ പുതിയത് ഇപ്പം ഒപ്പൺ ആക്കിയിട്ട് ഒര് ആ നാല് മാസ പായിട്ടുള്ള വെക്കേഷന് പിന്നെ അയിന്റ മുമ്പും ഇള്ള രണ്ട് വർക്ക് വേറെ ഇണ്ട്
ആഹ്‌
അടുത്തന്നെ നമ്മക്ക് പിന്നെ സ്കൂട്ടിക്ക് പോകാനുള്ളു നടന്ന് പോകാനുള്ള ദൂരള്ളൂ. ഇല്ലേ നമ്മൾ വണ്ടിക്ക് പോകും അപ്പോ അങ്ങനെ പറയുന്ന്ണ്ട് എന്നാ ഇനി പാർ അപ്പോ സമയല്ല പറഞ്ഞപ്പോ പാർക്കിന്റെടുത്ത് ഒരു പെറ്റ് ഷോപ്പ്ണ്ട് ഈ പൂച്ച അങ്ങനെ എല്ലണ്ടവ്ടെ അതോന്നു അതോന്നു കണ്ടിട്ട് വ വെറുതേന്ന് കണ്ടിട്ട് പോരാന്ന്
ഉം
പിന്നെ അവള് അങ്ങനെ കൊണ്ടുപോയിത് മോള് അത് പിന്ന അവ്ടെ പോയില്ല അവൾ ഇവ്ടെ സൂപ്പർമാർക്കറ്റിൽ പോയിട്ട് സാധനോക്കെ മുട്ടായി ഒക്കെ വാങ്ങി കൊടുത്ത് അങ്ങനെ പോന്ന്
ഉം ഉം
അതിന്റെക്കെ പ്രാന്ത് അവക്ക് ചെറിയോക്കാണ് അവക്കങ്ങന പോണന്നിട്ട് എന്തെങ്കിലു ഒക്ക ആയിട്ട് ഞാൻ പറയും ഇതിന്റെ വല്ലിയൊക്ക അങ്ങനെ പോണ്ട അങ്ങനെയാ നിന്റെ പോലെയൊക്കെ ഒന്നായി കിട്ടിരുന്നെങ്കില് പറയും
ആഹ്‌ ഒര് ആഹ്‌ ഒരു പ്രായം ആവുമ്പോഴേക്കൊക്കെയാ അത് ശരിയാവുന്നേ
ആഹ്‌ അങ്ങനെ എപ്പോ ചോയിക്കുമ്പോളേ എനിക്കാണെങ്കി അങ്ങനെ അത്ര അങ്ങനെ പോറത്തോന്നോന്നും ഇഷ്ടോന്നും ഇല്ല വീട്ട്ലിരിക്കാന്നല്ലാതെ രണ്ടാക്കൂല്ല ഇക്ക് രണ്ടാ ക്കൂല്ല ഇവളങ്ങനെ എല്ല ഇവക്ക് എന്നും പോർത്ത് എപ്പളും പൊറത്ത് പോയ ഭയങ്കര ഹാപ്പിയ ഇന്നലെ ഷെഫ് ഇന്നലെ പറയാ ഞങ്ങള് ഫുടൊക്കെ അങ്ങനെ വീട്ട്ല് കൊ ഇങ്ങട്ട് കൊണ്ടുവരാറാണ്. ഇങ്ങനെ ഓർഡർയ്യലാണ്. മാസ്ത്തിൽ പൈസ വരുമ്പോ അങ്ങനെ ഒന്നോ തവണ വാങ്ങു മന്ത്യോ അവർക്ക് ഇഷ്ട്ടള്ളത് അങ്ങനെ വീട്ടിലേെക്ക് ഓർഡർ യ്യും ഇപ്പൊ അതും വിട്ടേക്ക്ണു ഇന്നലെ പറയാ ത്ര പറയണേ പിന്നെ നമുക്കൊരു സം ഫർസേ പോവല്ലേ എന്താ താത്താ രാത്രി താത്താന്റെ കൂടെ പർസ്യ പോയി അവിടെ പോയി ഫുഡ് കഴിക്കല്ലേ
അതെ ഒന്നാമത്തെ കാര്യം ഇപ്പം ഈ പിള്ളേര് സ്കൂൾല് ഇങ്ങനെ പോയിട്ട് പറയുമ്പോഴേ
പറയുന്നതായിരിക്ക്വേ ആഹ്‌
അപ്പോ ഒരാൾ പറയുമ്പോ മറ്റാൾക്കൊരു കൊതി
ആഹ് അതില് ഞാൻ പറഞ്ഞ് ഏഹ്‌ പിന്നെ നമ്മളല്ലേ പ്പോ ഒറ്റയ്ക്ക് ഇത് ഇവ്ടെ ഓർഡർ ചെയ്ത് അങ്ങോട്ട് എത്തൂലെന്ന് അന്നിട്ട് ഇപ്പം ഇന്ന് ഉപ്പച്ചി വിളിച്ചപ്പോ പറയ്ന്ന്ണ്ട് അപ്പോ ഞാൻ പറഞ്ഞ് ആഹ്‌ പോയിക്കോളി രാത്രി അങ്ങനെ പോയാ മതി അല്ലെങ്കി സപ്പോർട്ടെയ്യാനും പ്പേ അയ്ല് ഞാൻ പറഞ്ഞ് എന്താ ഞങ്ങളങ്ങനെ പോയി ആളുകൾ ങ്ങ അപ്പ മൂളാൻ നിങ്ങ ആളുകളെന്താ പറയണ നോക്കിന്നോളി ഏ മൂന്നാള് ഒന്നിച്ച് ഒറ്റക്ക് പോയിട്ട് രാത്രി ആവുമ്പം എന്തായാലും ഇരുട്ടാവൂലേ
ഈ രാത്രി ഒരു ഞാന് ഞങ്ങളീ നാട്ടിപോയി വരുമ്പോഴേ രാത് റി ഒരു മണി രണ്ട് മണി മൂന്ന് മണി നേരത്തൊക്കെ കാണാം ഈ പെണ്ണുങ്ങളിങ്ങനെ സ്കൂട്ടിയും കൊണ്ട് നടന്ന് ഫുഡൊക്കെ കഴിച്ച് ആ ഒരൂസം രണ്ട് മണിക്ക് വന്നപ്പോ ഞങ്ങള് ഹോട്ടലിരിക്കാ സ്ഥലൊ ഇല്ല പെണ്ണുങ്ങളെ കൊണ്ട്
അതെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അത് കൊറച്ച് പോയാ മതി നമ്മള ഇവിടന്ന് അങ്ങാട്ട്ചെന്ന് കടയാണ് അപ്പൊ അവർക്ക് അതൊരു വൈബ് ഒരു നമുക്ക് അത് നല്ല രാത്രിയാവാനൊന്നു നിക്കണ്ട നമുക്കൊ ഒരു ഏഴരയൊക്കെ ആവുമ്പോ പോയിട്ട്
അടുത്തടുത്ത് വീട്ടിലുള്ളവരൊക്കെ എല്ലാരും കൂടെ കൂടിട്ട് അങ്ങനെ ഇറങ്ങി വരുന്നതാണെന്ന് തോന്നുന്നു ഒരു കമ്പനി ആയിട്ടേ
കമ്പനി ആയിട്ട് ഉം
അപ്പൊ ഞനെൻറെ ഇക്കാക്കൻറടുത്ത് പറയുകയും ചെയ്തു
അപ്പൊ പറയണത് നല്ല ഇരുട്ടാവാൻ പോവണ്ട നിങ്ങളൊരു ഏഴ് മണിയൊക്കെ ആകുമ്പോ ആ അവരൊരാഗ്രഹം പറഞ്ഞതല്ലേ അങ്ങനെ പൊയിക്കോന്നിങ്ങനെല്ലാത്തിനും സപ്പോ
ർട്ട് കൊണ്ട് വരിക ചെയ്ത് വീട്ടിൽരുന്ന് കഴി ക്കാന്ന് പറഞ്ഞ നല്ല
ആ തെരക്കായിട്ടില്ലേ ഉം ഞാൻ ഇതുവരെ പോയിട്ടില്ല പകലൊക്കെ പോവാന്നല്ലാതെ രാത്രിയൊന്നും പോയിട്ടൊന്നുല്ല പകല് എവിടെലൊക്കെ പോകുമ്പോ മക്കളെയും കൊണ്ട് ഹോട്ടലില് കയറും അവർക്കു വേണ്ടതൊക്കെ വാങ്ങി കൊടുക്കും അപ്പ അതുപോലല്ലല്ലോ ഇപ്പോ രാത്രി ഇവർക്ക് ഇത് പറഞ്ഞ എന്നാ അപ്പൊ ചെറുതായാലും ന്നാ ഇമ്മച്ചി അത് വേറൊള്ളവരെന്തു പറയുന്നു അതും പറഞ്ഞ് നോക്കിന്നോളിന്ന് പറയും ഇനിയിപ്പൊ ഇനിയിപ്പൊ ഇനീ അതായിരിക്കൂട്ടോ ഇനി ഇങ്ങനെ അങ്ങോ ചോദിച്ചോണ്ടിരിക്കും
ഉം
അപ്പൊ ഇന്നിപ്പോ അയിലേക്കൊന്ന് കൊണ്ടുപോയി വൈകുന്നേരം അങ്ങനെ മുഠായിയൊക്കെ വാങ്ങി കൊടുത്ത് അങ്ങനെ കൊണ്ടന്നിട്ട്ണ്ട് ന്നട്ട് പിന്നെ ഉം ഉം ബൊർത്തന് നിങ്ങള്എവിടെയാ പോയത് പാർക്കി പോയോ
ഞങ്ങളൊരു പാർക്കും ഒരു കൂൾബാറുംകൂടെ കൂടിട്ട് ഒരിതു ണ്ട് നമുക്കെന്തേലും കഴിക്കയും ചെയ്യാം പിള്ളേ ർക്കെന്തെങ്കിലും കളിക്കയും ചെയ്യാം. അപ്പൊ അങ്ങനെ അവളേയും കൊണ്ട് പോയി പാർക്ക് നമ്മുടെ അടുത്തുണ്ടെട്ടോ വല്യ പാർക്ക്ണ്ട് നടന്നു പോകാൻ പറ്റത്തില്ലെന്ന് എല്ലാർക്കും പാടാ പിന്നെ എപ്പഴും അവിടെ അങ്ങനെ പോയാല്
ആ
ശരിയാവുലല്ലോ.
അതെ ഉമ്മച്ചി പോരോ കൂടെ.
എപ് വല്ലപ്പോഴും ദ് നടക്കാ ഇവള കൂടെ നടക്കാവയ്യാത്തോണ്ടെ എനിക്കോണ്ട് പറ്റ
ഉം ആ ഓടൂലേ
ഉം പിന്നെ ഇ അ അ ഇവിടെ അടുത്തുള്ള പാർക്ക് എന്ന് പറയുമ്പോൾ ഒത്തിരി ഒരു പത്ത് പതിനാല് ഏക്കർ സ്ഥലത്തോളം അപ്പൊ അവടെക്കെ നടന്നെത്തുമ്പോഴേക്കും
ഉം
അതാ ഉമ്മച്ചിൻറെ കാല് വേദനയാണ് പറഞ്ഞിട്ട്
ഉം ഉം
പൊർത്തു പോ എടലൊക്കെ പോവുമ്പോ മ്മച്ചിനെങ്ങാണ്ടെന്നെ
അതെ ഹസ്ബൻ്റ് ണ്ടടെ നാട്ടിലില്ലേ?
ആ ഹസ്ബൻ്റ് താ കെടന്നൊറങ്ങന്ന്-
മേ ശരി എന്താ ചെയ്യണെ ആഹ് അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോ കൊഴപ്പല്ലെ ഏഹ് ഉറ
ഏ നമ്മുക്ക് നമ്മുടെ വഴി പുള്ളിക്ക് പുള്ളിയുടെ വഴി അങ്ങനെ ഇതൊന്നുല്ല അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ഒന്നുല്ല
അല്ലെ ഒറങ്ങുമ്പ്ളേ സൗണ്ട് കേൾക്കുന്നേനേ
ഒരു റൂമിലാ
ആഹ് വേറ റൂമിലാ
ആഹ് ഞാ റൂമിലല്ല ഞാൻ പൊറത്താ
ആഹ് അതാ ഞാൻ ചോച്ചെ അടുത്തിരുന്നിട്ടാണ് പറയുന്നെന്ന് വിചാരിച്ചേ
ആഹ് എന്നാ ചെലപ്പോ ഓടിക്കോട്ന്ന്
ആഹ് അതാ ഞാൻ ചോയിച്ചത് ഹാ അതാ അതാ ചോയിച്ചേ അതാ തല ഭാഗത്തിരുന്ന് ഫോണ് ചെയ്യുമ്പളേ ആഹ്
ഇവിടെ ഹസ്ബന്റിനു വിഷയോന്നുല്ല എന്നിച്ച് ഉം അങ്ങനെ കൊഴപ്പൊന്നില്ല
ചെലവരൊക്കെ ഇങ്ങനെ പറയും എന്താണ് ഹസ്ബന്റ് അറിയാതെയാണ് ചെയ്യുന്നേന്ന്
ആഹ് അതെ അതെ ആഹ് എന്തേലൊക്കെ വർക്ക് ചെയ്യണതിലേ
ആഹ്
ആഹ്
അറിഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാന്നൊക്കെ പറയും രാവിലെ ജോലി ക്ക് പോവാൻ വെയിറ്റ് ചെയ്തൊണ്ടിരിക്കും ഫോൺ വിളിക്കാൻ
ആഹ് ഹോ ആഹ് ഇഷ്ടല്ലാത്തവരുണ്ടാവും ഇതിപ്പോ പൊറത്ത് ഇന്ന് പോയിട്ടും വർക്കെയ്യാൻ പറ്റില്ല നമ്മക്കെന്തെങ്കിലുമൊക്കെ വർക്കുകൾ ഫോണിൽ കൂടെ ചെയ്യാൻ പറ്റണേനിപ്പെന്താ ആഹ് അതും പറ്റില്ലാന്നാണെന്നാല് പലരും പലതരക്കാരല്ലേ
ആഹ്
എല്ലാരും ഒരുപോലെ ആരിക്കൂലല്ലേ ആഹ് അതെ ഇൻട്രസ്റ്റും ഓരോ സ്വഭാവം അല്ലേ എല്ലാർക്കും ഇഷ് ഇഷ്ടാവണെന്നില്ല
ആഹ് അതാണ് രണ്ട് കുടുംബത്ത്ന്ന് വരുന്നവരല്ലേ
ആഹ് അതാണേ അപ്പ എല്ലാവരേം മൈൻഡ് ഒരുപോലെ ആവില്ലല്ലോ അങ്ങനെ
ഉം
എന്നിട്ട് നി പിന്ന രാവിലെ വെളുപ്പിനെണീക്കുഓ
ഇല്ല ആ ഉമ്മച്ചി മദ്റസൊന്നുല്ലല്ലോ
ആ അതെ അപ്പം പിള്ളേരെ വിടാനൊന്നും ഇല്ലാത്തെം കൊണ്ട്
ആഹാ
ഉമ്മച്ചി നേരത്തെ ഉമ്മച്ചിയാണോ അടുക്കളേൽ കേറാ ഉം
അവര് രാവിലെ ആറ് മണിക്ക് പോവും ആ ആറര ആ സമയത്ത് പോവും
അതെ ആഹ്
ലോങ്ങാണ് ഓട്ടം കോഴിക്കോട് തൃശ്ശൂര് ആഹ് വല്ല സിനാൻഡലോറില് പ്രൊഡക്റ്റ് ഫുഡ് പ്രൊഡക്റ്റ് കേട്ടോ ആഹ് ഡൈല് വരും എത്തുമ്പോ വരും ഉം രാവിലെ പോയിട്ട് വൈകുന്നേരം ആവുമ്പഴേക്കും
ആ അട്ക്കള കാര്യങ്ങളൊക്കെ ഉമ്മച്ചി ആഉലേ ന്നോക്ക്ന്നെ
ആ അതോണ്ട് പിന്നെ ആ പണിയില്ലല്ലെ ത്ത പണിയൊക്കെ എട് എട്ക്ക് ലേ ആ ശെരി വേറ ആരാ പ്പം വീട്ട്ല് ആരുല്ല്യാ
ഞങ്ങള് രണ്ട് മൂന്ന് പേരും മാത്രേ ഒള്ളൂ കൊച്ചും
അതല്ല ഉമ്മാക്ക് വേറ മക്കള്
ഇല്ല ഞാനെന്നെ ഒള്ളു മ് അതോണ്ടാണ് വടെ നിന്നത് ഉമ്മാന്റെ എട്ത്ത് ന്ന്ന്നത്
ആ മ്മാന്റെ എട്ത്താണോ നിങ്ങള് ആ അതെ അഹ് ശെരി ബട വീട്ട്ലാണ്ലേ
ബടെ വീട്ട്ലാ അവ്ട നമ്മള് എപ്പഴെങ്കിലൊക്കെ ഹസ്ബൻന്റിൻ്റെ വീട്ട്ല് എപ്പഴെങ്കിലും പോയി വരും അല്ലെങ്കി അവര് വടെ വന്ന്ട്ട് രണ്ട് മൂന്നൂസം ന്ന്ന്ന്ട്ട് അങ്ങനെ പോഉം
അതെ ആ അപ്പൊ നീ
ന്ന്ണ്ടായ്രുന്നു
ഏ അപം അങ്ങട്ട് പോഉഓ അങ്ങനെ എന്തേ ലീവ് ഉണ്ടാഉമ്പം നിങ്ങളും അങ്ങോട്ട് പോവായ്ര്ക്
ആ അപം ന്നമ്മള് എല്ല് എല്ലാരും കൂട അങ്ങട്ട് പോഉം ഇമ്മിം പോരും
ആ ഔടെ ങ്ങനെ വെല്ല്യ ഫേമിലിആ?
ഇല്ല അവിടിം വീട്ടില് എന്താണ് എൻ്റെ അം വരെ ഹസ്ബൻ്റിന്റെ ഇമ്മേം ഇപ്പേം ജ്യേഷ്ഠനും വൈഫും രണ്ട് പിള്ളേരും പിന്നെ ന്നാത്തൂന്ണ്ട് ന്നാത്തൂനെ കല്ല്യാണം കഴ്ച്ചു
അഹ് ശെരി അത് കൊർച്ച് ദൂരാണ്ലേ കല്ല്യാണം കഴ്ച്ചത്
ആ അ ആ ഹ് കൊർച്ച് ദൂരെ
ഉം സ്കൂളിലൊക്കെ ആക്കിആ പിന്നെ തീരിം പോവാനൊന്നും പറ്റില്ല
ഇല്ല അല്ലെങ്കിലും ഞങ്ങള് എപ്പ്ഴെങ്കിലൊക്കെ പോവാറൊള്ളൂ അവരിങ്ങോട്ട് വരാറാണ് അധികായിട്ട്
അതെ അപം ഹസ്ബൻ്റിന് കൊഴപ്പൊന്നുല്ല ലേ ആണോ ആ
അല്ല അപം വീട്ട് അവര്ക്ക് ഏ
ഹസ്ബൻ്റിന് കൊഴപ്പന്നുല്ലലേ ഇവട ന്ന്ക്ക്ന്നേന്
ഇല്ല ല്ല ല്ല ല്ല അതോണ്ടെൽ അതോണ്ടെല്ലേ ഇവട ന്ന്ന്നേ ആദിക് ക്ക രണ്ടു വർഷൊക്കെ ഞങ്ങള് അവിടെം ഇവിടെം ക്കെ തന്നെയായിര്ന്നു
ആ അഹ് ശെരി
പിന്നെ എല്ലാരും പർഞ്ഞു ഇത് ശെരി ആഊല
ആ ആ
ഒന്ന്ന്ന് അവ്ടെ അവരെ വീട്ട് നിക്ക്അ അല്ലെങ്കി രണ്ടു പേരുടെ ഇവട ന്ന്ക്ക്
ആ ശെരി
അവരെ വീട്ട്ന്ന് അവരെ ഫേമിലിഒക്കെ വിളിച്ച് പറഞ് അവരെ മാമന്മാരും അവര്ക്കും താൽ ത്തിരു വ്ടെ തന്നെ ആയിര്ന്നു
ആ അപം അങ്ങനെ വ്ടാണ്ട് സ്ഥിരായിലേ ആ ആരും ഇല്ലല്ലോ നിങ്ങളെനെല്ലേ ഒള്ളൂ ഇമ്മല്ലേ ഒള്ളു
മ്
ന്നാ ശെരി ട്ടോ പിന്നെ വിളിക്കാ